വീട്ടിലാരെലും ണ്ടോ കസിൻസിനൊക്കെ കല്യാണം കയിക്കാന്?
ഇവിടെ ഉം ഇപ്പൊ ഒന്താണ് പഠിച്ചൊണ്ടിരിക്കണ്ള്ളു അല്ല ഇപ്പൊ വേറെന്നുല്ല
ഏ ഇപ്പൊ ഈ വൊക്കേഷനിലൊന്നും എവിടിം ഇണ്ടായിട്ടുണ്ടാവൂലലേ?
വെക്കേഷന് നിക്കാഹും കാര്യങ്ങളൊക്കെ രണ്ടു പേര്ത് കഴിഞ്ഞിട്ട്
ആ
ഒരാൾത് അങ്ങനെ കൂടുതലൊന്നും ഇല്ല്യ. ചെറുതായ രീതിയിലൊക്കെ ലവ് മാരേജ് ആയിട്ട് വരും അത് പിന്നെങ്ങനെ പറഞ്ഞ കേ ച്ചിട്ട് അങ്ങനെ ചെയ്തതാണ്. പിന്നെ ഈ വെക്കേഷനിലൊക്കെ കല്യാണങ്ങള കൊറ ഇങ്ങനെ കുറച്ചും കൂടെ അക ബന്ധത്തില്ല അങ്ങനെയൊക്കെ ഒരുപാട് കല്യാങ്ങളൊക്കെ രണ്ടു മാസം വെക്കേഷില് കല്യാണങ്ങളും കാര്യങ്ങളുംക്കെ തന്നെയായിരുന്നു ഉം
അതാണ് ഇപ്പൊ മ്മക്കൊന്നന്ന് വിശ്വസിച്ച് ആരെയും പറഞ്ഞ കൊടുക്കനും പറ്റൂല്ല കാരണംഓല സ്വന്തമായിട്ട് കണ്ടെ ഒന്നും അറിയില്ലല്ലോ
ആ ആ അപ്പൊ അങ്ങനത്തെ പ്രശ്നണുള്ളത്നി ഇപ്പ നമ്മള് പറഞ്ഞഞ് കൊടുത്താലും അവര് പിന്നെ ഭാവി എങ്ങനെയ ആകുന്നു അതും പറയാൻ പറ്റത്തി
അതണെ
പിന്നെ നമ്മള് ആ പിന്നെ ആ പിന്നെ ആ പേരുദോശം നമുക്കായിരിക്കും രിണ്ട ഏതൊരു കുട്ടികള ആണെങ്കിലും ഇൾക്ക് പുറത്തൊക്കെ പോയി വരുമ്പൾരണയൊക്കെ കുട്ടികൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിന ഇവിടെങ്ങനെ വരുമ്പോൾരോട്ട ത്തിടെ കൂടെ അങ്ങനൊയിട്ട് പോണു ഇങ്ങനെ മറ്റേ പുതിൽ കയറണ വരണോ പോകണോ അറങ്ങണോ നമ്മളിങ്ങനെ സ്ഥിരം കണ്ടൊണ്ടിരിക്കുകയാണ് എന്നൊക്കെങ്ങനെ പറയും എങ്ങനെ നമ്മള് നമ്മളെ മക്കൾ
വിശ്വസിച്ച് പറഞ്ഞേക്ക ഒന്നും വിശ്വസിച്ച് പറഞ്ഞേക്കാൻ പറ്റൂല നമ്മള് നമ്മള് ഓല ഇവിടു സ്കൂൾക്ക് വൈക്ക അല്ലേ കെർത്തി ഞമ്മൾ വീട്ടിലെക്കും
ആ മാഷിമാരും വരൊക്കെ ആണെങ്കിലും കുട്ടികൾ വരാത്തതും കാര്യങ്ങളൊക്കെ അത്രയും ക്ലിയറായി പറയും ചെയ്യുന്നാൽ അവര് ടൈമിൽ അങ്ങനെ എത്താതൊക്കെ വരാറൊക്കെ ഉണ്ട്
അതാണ് അങ്ങനെ ആകുമ്പോഴാണ് പേടി എവിടക്കാ പോയത ഒന്നും അറിയില്ല
ഉ ഓരോ വണ്ടിയോണ്ടൊക്കെ ട്രിപ്പൊക്കെ ഇങ്ങനെ പോകുമ്പോ ആരേ ഓരോട്ട കുട്ടികള് ഇന്നെ സമയത്തൊക്കെ എത്തുന്നത് അത എങ്ങനെയാണ് ഇവിടുന്നാ വരുന്നതൊന്നും അറിയത്തില്ല എന്നൊക്കെ പറയും
അങ്ങനെ കുട്ടികള് യൂണിഫോമ്മ്മേ വീട്ടിൽന്ന് പോകും ചെയ്യും പർധെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ബാഗിൽ വെക്കുക എന്നിട്ട് ഓലല്ഓക്ക് ഫർദ എവിടെെങ്കിലുംക്കെ പോ ബാത്റൂമിൽ പോയി ഇങ്ങട്ട് ഫർദ്ദ മേല ഇടുക എന്നിട്ട് ഓല പോ എന്ന സ്കൂൾ ടൈ ഇറങ്ങാൻ നേര ഓലെ തിരിച്ച വര ചെയ്യ പറ അതേമാർക്ക് ബാഗിലൂടെ വീട്ടക്ക് പോലും സ്കൂൾ കഴിഞ് വരികയാണ് അതേല ഇപ്പ നമ്മും വിശ്വസിക്കുള്ളു നമ്മള ഇത് കാണില്ലല്ലോ
നമ്മള് വീട്ടിലിരുുന്ന നമ്മളെ മക്കളെ ലോകമ അല്ല നമ്മള് ജസ്റ്റ് പുൊറത്തൊക്കെ ഇറങ്ങുമ്പോ മപളെ ഉള്ള ടൗണിലക്കൊക്കെ ഇറങ്ങിയാലും ഉള്ളൂ ഓരോ ലോകം നമുക്ക് അറിയാൻ പറ്റുള്ളു മതി നമ്മള് വിചാരിക്കും നമ്മളെ മക്കള അങ്ങനെ ചെയ്യില്ല ഇങ്ങനെ ചെയ്യില്ല എന്നൊക്കെ ക്ക നമ്മള് ച്ചി ചിന്തിക്കും പുറത്തിറങ്ങിയാല് നമ്മളെ മക്കള് എങ്ങനെയാണ് നടപ്പ എന്നാല അറിയാൻ പറ്റത്ത ള്ളൂ എന്നൊക്കെ പറയും
അതാണ നമ്മള് കാണുണ്ടാവില്ലേ നമ്മള് മക്കൾ ചെയ്യണുന്നത് പക്ഷെ
ആ മറ്റുള്ളവര് കാണണ്ടാവും എന്തെിലും സംഭവിച്ച കുട്ടിയാവില്ലന്ന് നമ്മ ചിന്തിക്കേ ചെയ്യുള്ളൂ കഴിഞ്ഞഞ് കഴിയാലും ആണ് പറ്റിപ്പോയല്ലന്ന് ചിന്തി ള്ളൂ എന്നൊക്കെ പറം ഇന്നത്തെ കാലത്ത് ഒരാള നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ലന്ന് പറയും
എട്ട് കെത്തിയാ സമയം കഴ കഴിഞ്ഞാ പെൺകുട്ടികളും മനസ്സ ആകുട്ടികളും മനസ്സൊക്കെ മാറി കയാണ് അൊ പിന്നെ ഓലക്ക് ഓല ലെവല ഓല്
അവർക്ക് അതിന്റേതായ ക്ലാസും കാര്യം കാര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്ക് കൊടുത്തലും വഴിമാറി
അതാണ് ഓലൊക്ക അപ്പൊ ഓലക്ക് ഒന്നുംത് കേൾക്കണ്ടേല്ല ഓലൊക്കെപ്പൊ ഒരു ചെവി കൂടി കേട്ട് മറ്റ ചെവി കൂടി
മുന്നതമാതൃയല്ല ഇപ്പ ഉപദേശങ്ങൾ കേൾക്കാനും മക്കൾക്ക് ഇഷ്ട ഉപദേശിക്കുന്നത് ആക്കുമ്പോ അവർക്ക് ദേഷ്യാണ് നമ്മളോട് വരാറ്
ഓൽ ഓൽ ചിന്തിക്കണില്ലല ക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് ചിന്തിക്കുന്നില്ല അപ്പൊ കോലിക്ക് ദേഷ്യം വരികയാണ് ഓൽക്ക് നമ്മള് ശത്രുക്കളായി അപ്പൊക്ക്. ഓലോ ചിന്തിച്ചില്ല എന്ത് ഇതിനാണ് വേണ്ടിട്ടാണ് നമ്മൾ ഈ വി പറയണുന്നത് നന്നാവാനാണ്ന്ന് ചിന്തിക്കുന്നില്ല.
ഉം ഉം. ഇപ്പൊ സ്കൂളാണെങ്കിൽ ഇതിലൊക്കെ ഇങ്ങനെഓരോ ക്ലാസും കാര്യങ്ങൾക്കും കുട്ടികൾ കൊടുക്കും ഓരോ പിന്നെ ഓരോ ആൺകുട്ടികൾക്ക് വേണ്ട ക്ലാസ്സുകൾ അങ്ങനെ പെൺകുട്ടികൾക്ക് വേണ്ട അങ്ങനെ വിവാഹപ്രായ അങ്ങനത്തേതായ ക്ലാസ്സുകൾ എല്ലാതും കിട്ടുന്നു
കിട്ടുന്നുണ്ട് പക്ഷെ ഒക്കത്തിന് ഈ പ്രേമം കണ്ടാ കണ്ണും മൂക്കൂല്ല അറിയുന്ന മാതിരിയാണ്
ആ അതിലേക്ക് എത്തിക്കഴിഞ്ഞാ പിന്നെ നമ്മളൊരു ഉപദേശം കൊണ്ടും കാര്യമില്ല പിന്നെ അവർ ചെയ്യുന്നതാണ് ശരിന്ന് അവരെ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അതന്നെ അങ്ങനെ എത്ര ബന്ധങ്ങളൊക്കെ ഇവിടെങ്ങനെയൊക്കെ അറിവിൽന്നെ എത്രയോ അങ്ങനത്തെ കഴിഞ്ഞിട്ടൊക്കെ ഇങ്ങനെ ഇതായിട്ടുണ്ട്ന്ന് അറിയോ അവര അവരെ രക്ഷിത മക്കള് പറയണത ഒന്നും അവർക്ക് അപ്പോ ആ ഒരു മൈൻഡ ൽ കേറുന്നില്ല അവര് മാത്രമാണ് പ്രിയപ്പെട്ടതായിട്ട് ആ കല്യാണം കഴിഞ്ഞ് ച ഒരു വർഷം അല്ലെങ്കി ഒരു കുഞ്ഞായി കഴിഞ്ഞാല് പിന്നെ ആ വ്യക്തി വേണ്ട.
അതാണ് ഓലക്ക് പിന്നെ വേണ്ട ഓക്ക് പിന്നെ ഓല് അതിന് മുമ്പ് കഴിഞ്ഞ മാതിരില്ല പിന്നെ പിന്നോൽ ജീവിതത്തേക്ക് കടന്നുന അപ്പൊ പിന്നോലക്ക്ത് വേണ്ട പിന്നോലക്ക് അത് അപ്സെറ്റ് ചെയ്യാൻ കഴി
കഴിയണില്ല അപ്പൊ നമ്മള് നമ്മള ആ മാതാപിതാക്കളുടെ കണ്ണീര് കാണിക്കൻ വേണ്ടി ഒന്ന് ഈ ലൈഫ് കിട്ടിയതല്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ എങ്ങനെ വന്നിട്ടുണ്ട് രണ്ട് മൂന്ന് കേസ എന്റെ അറിവിൽ തന്നെ അങ്ങനെ വന്നിട്ടുണ്ട്.
അതാണ് അങ്ങനെയൊക്കെ ആകുമ്പോളാണ് ഇത് എന്താ ഓലെന്നെ പിന്നെ വേണ്ടല്ലാ തോന്നും അപ്പത്തെ ഇതില് ഓക്ക് എൻജോയ് ചെയ്യാണെന്നുള്ള ഒരു മൈൻഡ് ആയിരിക്കും ജീവിതത്തിക്ക് കട നമ്മളല്ലേ പാരാപ്തം ബുദ്ധിമുട്ടും എന്നൊക്കെ അറിയാം അപ്പോളൊന്നും നോൽക്കാത്തൊ ഒരു വിഷയം ഉണ്ടാവൂല.
ഇന്നത്തെ കാലത്ത് ഒരേ കോളേജില് സ്കൂളിലൊക്കെ പഠിക്കണ ആ ഒരു പ്രായത്തില് അവരെ സെറ്റ് അങ്ങനെരു സെറ്റ് ആക്കിയിട്ടാണ് മറ്റുള്ളതൊക്കെ വേറെ രീതിയിലൊക്കെ ആയിരുന്നു. ഇപ്പ കോളേജില് ഒപ്പം പഠിക്കണവര് തന്നെ കൂടെ ഉണ്ടാവും.
കൂടെണ്ടാവും അതാണ് ഓൽക്ക് ഒരേ മതി വേറെ
കൂടുതൽ ഈ സോഷ്യൽ മീഡിയയുടെ ഉപയോഗം അങ്ങനത്തും കൂടുതലാണല്ലോ. ജസ്റ്റ് നമ്മള് വെറുതെ പരിചയപ്പെടുമ്പോ ആ രീതിൽ നമ്മള് കൊറെ അങ്ങനെ പോകുന്നതുണ്ട്. ഏത് കുട്ടികൾക്കും സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ അറിയും ചെയ്യും ഉം ഉപയോഗിക്കാത്തവരായിട്ട് ആ. അങ്ങനെയാണ് കാര്യങ്ങൾ
പിന്നെ യൂട്യൂബ് ഫോണ് കണ്ട് കിട്ടിയാതന്നെ വ
ആ പിന്നെ അവർക്കറിയാത്ത കാര്യങ്ങൾ യൂട്യൂബിൽ സെർച്ച് ച്ചി എങ്ങനെയാണ് എന്താെന്നുള്ളത് അപ്പം അതിൻ്റേതാ ഒരുപാട് വീഡിയോസും കാര്യങ്ങളും ഇവിടെ നിന്ന് അവർ മനസ്സിലാക്കിയെടുക്കുക. അങ്ങനെയൊക്കെ ഇപ്പൊ നമ്മൾ അവര് ചെയ്യേണ്ട ഫോൺ യൂസ് ചെയ്യണ അതൊക്കെ മറച്ച് വെക്കണ കാര്യങ്ങൾ ചെയ്തു വെച്ചാല് ഈ മറച്ച് വെച്ചത് ഇങ്ങനെയാണ് ഓപ്പൺ ആക്കുക എന്നുള്ളത് വേറെ വീഡിയോസ് കണ്ട് പടിക്കുക ആ അങ്ങനെ വരുന്നത് ഞ ഞമ്മളിപ്പോ പ എന്തേലും ആപ്പ് ലോക്കിട്ട് വെച്ച് വെച്ചാല് ഈ ആപ്പ് അതിലൊക്കെ എങ്ങനെ തുറക്കാ എന്നുള്ളതാണ് ഓലെ അടുത്ത സെർച്ച് വരുക ആ അപ്പൊ അങ്ങനത്തെ വീഡിയോസ് അതിൽ വര അപ്പൊ അവരെ കണ്ടിട്ട് പിടിക്ക അപ്പൊ അങ്ങനെ ചെയ്ത് വെച്ചക്കാണ് ഇങ്ങനെ ചെയ്ത് വെച്ചക്കുകയാണ എന്നൊക്കെ പറയ
പറയാ ഓൽക്ക് ഫോണ് ഫോണ് കിട്ടി കഴിഞ്ഞ തന്നെ പൊതുവേ പറയുവല്ലോ ഒളിച്ചിട്ട് കൊടുക്കരുത് ഓല് കാണുന്നത് എന്താ നമ്മള് ചെന്ന് നോ നോക്കണം എന്നൊക്കെ പറയല്ലോ ഇപ്പൊ നമ്മള് എന്താ യൂട്യൂബിൽ എടുത്തത് അതും കൂടി ഡിലീറ്റ് ചെയ്യാൻ പറ്റുവെ.
ആ അപ്പൊ അതിന് നമ്മൾ എന്ത് ചെയ്യണതും അതിന്റെ എങ്ങനെ ഇല്ലാതാക്കാ എന്നുള്ളതും ആ വീഡിയോസയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അങ്ങനെയാണ് ഇപ്പൊ ഞമ്മൾ ഇത്ര സമയം ഡാറ്റ ഉപയോഗിച്ചുന്നണ്ട് നമുക്ക് ഫോണില് കാണാ ഉണ്ടാുണ്ടങ്കിൽ അത്െങ്ങനെ കളയാം എന്നുള്ളത് അപ്പുറത്ത് വീഡിയോസ് കണ്ടിട്ട് അവർ മനസ്സിലാക്കും അങ്ങനെയൊക്കെ ആകുമ്പോ നമ്മളൊന്നും അറിയാ ഇപ്പോത്തെ രക്ഷിതാക്കൾക്ക് അറിയാനും കഴിയത്തില്ല നമ്മളേക്കായും ബുദ്ധിയിലാണ് നമ്മളെ മക്കള് ആ നമ്മള ബുദ്ധിതി അറിവിലാണ് നമ്മളുടെ മക്കള് വളർന്നൊണ്ടിരിക്കുന്നത് ചിലപ്പോ ചില കാര്യങ്ങൾ നമ്മൾ നമ്മളെ മക്കളോട് ചോദിച്ചിട്ട്
മനസ്സിലാക്കുക കാരണം ഓലത്ര നമുക്ക് അറിണ്ടാവില്ല ചില കാര്യങ്ങള്
ഉം
കുട്ടിയാക്ന്ന്പറഞ്ഞ ഒരാളട്ന്ന് അല്ലെങ്കിൽ ഒരാളടുന്ന് അങ്ങനെ ഫുള്ള് ഓല് താക്കും പിന്നെ ഇവിടെ വീട്ടിൽനിന്നുങ്ങണ്ട് ഫോണില് ചെയ്യുന്നല്ലേ ഓല്ടെ പരിപാടി
ആ
അങ്ങനെ ആയിക്കഴിഞ്ഞാല് നമ്മള്ത് അറിയണില്ലല്ലോ ഓല് എന്താ എടുക്കണത് ഓലെന്താ കാണാ ഓലപറയും ഞൻ ടീച്ചറെ എന്തേലും വിട്ടണോന്ന് നോക്കി നോക്കട്ടെ അയിൻവണ്ടിട്ടാണ് ഓല് എന്താ എടുക്കണംന്ന് നമ്മള് കാണില്ലല്ലോ
ആ ആ
ആഹ
സ്കൂള്ന്നക്കെ ഇങ്ങനെ യാത്രയും കാര്യങ്ങളൊക്കെ പോവലില്ലേ
ആഹ ടൂർ പോയലുണ്ട് സ്കൂളില് കഴിഞ്ഞ വെക്കേഷനിൽ ഇതേമാരിക് വെക്കേഷന്റെ മുന്നേ നാലാം ക്ലാസ്സിന്ന് പോരിന്നലോ അപ്പൊ പിന്നെ അങ്ങനെ ഓലെ കൊണ്ടേയിനു സ്കൂള്
എന്റെ മക്കളൊക്കെ വീട്ടിന്നൊക്കെ പോണേക്കായും കൂടുതൽ ഇഷ്ട്ടം സ്കൂളിൽന്നൊക്കെ അങ്ങനെ കൊണ്ടു പോകുകവാണെങ്കിൽ അങ്ങനെ പോകാനൊക്കെ
ഇഷ്ടം അത് വേറെ രസനലോ അവലക്ക് ഫ്രണ്ട്സ ആയിട്ട് പോകുമ്പോ
ആ ഫ്രണ്ട്സിന്റെ കൂടെ പോണം അതൊരു വേറെ വൈബാണ് എനിക്ക് അങ്ങനെ പോണം നമ്മള് കണ്ടു പോയ സ്ഥലമാണെങ്കിലും ഇങ്ങനെ പോകുമ്പോ അതിനൊരു പ്രത്യേക രസ വണ്ടിയിഒക്കെ യാത്ര പോകുന്ന പാട്ടും അതൊരു വേറെ രസമാണ് പോയത് കണ്ടതായിക്കോട്ടെ എനിക്ക് പോകണം എന്നൊക്കെ പറയും ഉം
ആഹ് ആ അ അതൊക്കെല്ല കുട്ടികക്കും തന്നെ ഓർത്തിരിക്കാനും ഒരു രസ ഒക്കെ അങ്ങനെ പോകുമ്പോ തന്നെ മറ്റേ ടി ടീച്ചർ കുട്ടി മൈൻറ്റല്ല അവിടെ ടച്ചർമാരും തന്നെ ഒരു ഫ്രണ്ട്സ് ആള ഒരു ഇതായിരിക്കും കുട്ടികളെപ്പോൾ ഉണ്ടാവാ വ
ആഹ ആഹ ഉങ്ങനെ
എത്ര മണിക്ക് നാല് മണിക്കവരെ ഓല് മൂന്നരക്കോ
ഒരാൾ നാല മണിക്ക് വരും ഒരാൾ നാലര കറക്റ്റന് വരും ഒരാൾ ബസിന്റെ ടൈമിന് അനുസരിച്ച് അങ്ങട്ടുംങ്ങട്ടൊക്കെചേഞ്ച് ആവാർ ഒരാൾ പിന്നെ സ്കൂൾ കാര്യത്തിൽ ആയത് കൊണ്ട് നാലര കറക്റ്റ് ടൈമിങ്ങിന് എത്തും
ആ നാലര ഒക്കെ അവിടുന്ന് വിടും അതോ വീട്ട്ക്ക് എത്തണതോ നാലർക്ക് വീട്ടിൽ എത്തണും ഉണ്ടാകും വന്നാല എന്താ കഴിച്ച
അവര് ചായയും കടക്കും നമ്മള് രാവിലെയൊക്കെ ഉണ്ടാക്കണ പോലെ പൊട്ടും ദോശം അങ്ങനത്തെൊക്കെ ചായ കടിം അ ങ്ങനെ കഴിക്കാ ചോറാ ടൈമില് വേണ്ട അവർ ഇങ്ങനത്തെ എന്തേലും മതി പറിം ഉ
ഒക്കെ ചോറ്
ആ ചോറ് പിന്നെ രാത്രി കഴിക്കും പിന്നെ എന്നിട്ട് ചായം കടിം കഴിഞ്ഞാ പിന്നെയിന്റെ ഇടയില് വല്ലബിസ്ക്കറ്റോ അങ്ങനെക്കെ വെറ്തെ കയ്യ് പിടിച്ചോണ്ടി ഇങ്ങനെയിരിന്നു കഴിക്കും
ആ കളിക്കാൻ പോവോ
കളിക്കൻ മഴയാകുമ്പോ കൂടുതൽ പോയി പോവലില്ല പൊതുവെ ഇവിടെ വീട് അ അയൽവീടുകള് ഒക്ക കെറവാണ് കുട്ടികളും കളിക്കാനൊക്കെ സൗകര്യങ്ങളും കുറവാണ് അതുകൊണ്ട് പുറ അ പുറത്തക്ക് അങ്ങനെ പോവലില്ല കൂടുതല് പിന്നെ മഴ ആകുമ്പ തീരയും പോവാത്തില്ല ഇജ് ചെലപ്പോ ഇങ്ങനെ വീട്ടിലട ഈ ശനി ഞായറൊക്കെ വീട്ടിലധികം ഫോണിന് വേണ്ടിയിട്ട് ഇങ്ങനെ അങ്ങനെയ പറയ്മ്പൊ ഒന്ന് പുറത്തൊക്കെ ഇറങ്ങി കൂടെ ഇജ് ആരോടൊപ്പ കളിക്യാ എന്താ കളി?
അതാണ് ഞമ്മളോട് ഇങ്ങട്ട് ഞമ്മളോട് ഇങ്ങോട്ട് കൊസ്ടിയൻ ചോദിക്കണ്
ആഹ് അങ്ങനെ നല്ല കളിക്കാരും ഇതൊ പിള്ളേര് ഇന്നലെ പുറത്ത് പോയി കളിച്ച് കൂട്ടുകെട്ടായിട്ട് അതിനെ കളിക്കുമ്പോൾത് അത് അതിനും പറ്റില്ല വീട്ടിൽ അതും പറ്റത്തില്ല ആ ആ അങ്ങനെ അവിടെ എങ്ങനെയൊക്കെ ആ ഇവിടെങ്ങനെ ഒറ്റപ്പെട്ട ഏരിയാണ് ഒരു വീട് കഴിഞ്ഞ് പിന്നെ കുറേ കഴിഞ്ഞ് വീടാ അങ്ങനെ കാമ്പത്തേ പിന്നെ മുമ്പ് ബാധ്യയല്ലല്ലോ ഓരോ വീടുകളടും കുട്ടികളുടെ എണ്ണം
കുറവാണ് മറ്റേത് ഒരു വീട്
ഉം കുട്ടികളും ഉണ്ടാവും പൊതുവെ കുട്ടികൾ കുറവാണ് ചെൽപോ സ്കൂൾ വിട്ട് വന്ന് കഴിഞ്ഞാൽ വേഗം അവര് കുളിച്ച് അകത്ത് കേറും പിന്നെ പുറത്ത് ചളി യവൻ അവരെ അവര് വരുത്തൂല്ല അങ്ങനെ ആ അങ്ങനെയൊക്കെ വരും അപ്പൊ കളിക്കാൻ പോവലും പൊതുവെ കൊറവാണ്
ആ ആ എന്ന ശരിട്ടാ ഏ അ ശെരി കട്ടാക്കാൻ പറ്റുന്നില്ല?